ഹലോ കേക്കാവോ
ഉം ഓ കേക്കാം
കേക്കാം കേക്കാം എനിക്ക് കേക്കാം കേക്
ആഹ് കേ ആ ഇപ് ആ ഇപ്പോ കേക്കാം കേക്കാം പറ്റും ക്കുന്നുണ്ട്
അഹ് നെറ്റ് കാൾ ആയോണ്ടാണ് ഒരു ഇത് നമ്മള് പറയുമ്പോഴെ ഒരു ഇച്ചിരി കേക്കാൻ ബുദ്ധിമുട്ട് സ്ലോ ആയിട്ട് കേക്കുന്ന് ക്കുന്നതേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം ആയിട്ട് ഇരിക്കുന്നു അവിടെ എന്തൊക്കയുണ്ട് വിശേഷം?
അതെന്ന് ഇവിടെ വിശേഷം സുഗമായിട്ടിരിക്കുന്നു ഇവിടെല്ലാർക്കും പനിയോകെയാണ്
ആ യാത്ര പോയെന്നു ഞാൻ അറിഞ്ഞാരുന്നു ഒരു യാത്ര ത്ര പോയെന്ന് ഞാൻ എന്തായി പോയിട്ട്
അതെ അതെ യാത്ര പോയായിരുന്നു കൊട്ടിയൂരമ്പലം വരെ പോയാരിന്നേ കണ്ണൂര് കണ്ണൂരിന അപ്പ യാത്ര പോയിട്ട് വന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയത് പക്ഷെ അയിന്റെ കൂടെ പനിയുമായി തിരിച്ച് വന്നപ്പഴത്തേ കുഞ്ഞിനു പനിയായി പിന്നെ ആ പനി എനിക്കായി കുഞ്ഞിന്റെ പനി മാറി പക്ഷെ എന്റേത് മാറാൻ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് എപ്പഴും പനി വന്നു കഴിഞ്ഞാൽ കുറച്ച് താമസ മാറാൻ അപ്പൊ ആശുപത്രി പോയി ട്രിപ്പ് ഒക്കെ ഇട്ട് കിടന്നപ്പളാ ഒന്ന് മാറിയത് ആദ്യ ഒന്ന് ആശുപത്രിൽ പോയി മരുന്നൊക്കെ കഴിച്ചു പക്ഷെ കൊറവില്ലായിരുന്നു അതെ അതെ കുഞ്ഞിനെയും കൊണ്ടാ പോയത് ബസ്സിലാണേ പോയത് ഞങ്ങള് കെഎസ് ആർ ടി സി ബസ് ബുക്ക് ബുക്കെയ്താ പോയത് പക്ഷെ കുറ ദൂരം ചെന്നപ്പെഴത്തേക്കാ ബസ്സ് ടയർ പഞ്ചർ ആയി പിന്നെ ഒരു മൂന്നാല് ബസ്സ് മൊത്തം കേറി ഇറങ്ങാ പിന്നെ അവിടെ ചെന്നപ്പം ആ അത് ഭയങ്കര ബുദ്ധി തായം ചോയിച്ചാൽ കുറച്ചൊക്കെ ബുദ്ധിമു നമ്മള് വിചാരിച്ചത്രേയും ബുദ്ധിമുട്ടായില്ല അന്നെ അന്നേരം തന്നെ നമുക്ക് ബസ്സ് കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പിന്നെ പതിമൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും നമുക്ക് അത്രയും ക്ഷീണം തോന്നിയില്ല അങ്ങോട്ട് പോയ
ആഹ് കുഞ്ഞിനേയൂം കൊണ്ടുള്ളത് കൊണ്ട് കേറി ഇറങ്ങുമ്പോ ബുദ്ധിമുട്ടായില്ലേ അതാ ഞാൻ ചോ
ആ അതെ അതെ കുഞ്ഞിനെം കൊണ്ട് കേറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മാറി പിടിക്കാൻ ആൾക്കാരുള്ളോണ്ട് അത്രേയും ബുദ്ധിമുട്ട് തോന്നിയില്ല പിന്നെ അവളും കുഴപ്പം ഇല്ലാതിരുന്നു അതുകൊണ്ട് കൊഴപ് പിന്നെ
ഉം വഴക്കില്ലായിരുന്നു
വഴക്കൊന്നുല്ലാ. അമ്പലത്തിലൊക്കെയാണി കേക്കാവോ? ഹലോ ഉം അമ്പലത്തി ചെന്നു കഴിഞ്ഞിട്ടാണേലും വല്യ തിരക്കൊന്നും ഇല്ലായിരുന്നേ നല്ല രീതി തൊഴാൻ പ
റ്റി അല്ലേ ഞാൻ അ പ്പം അത് വതത്തിലെങ്ങാണ്ട് ഒരിക്കലല്ലേ തുറക്കൂ
അതെ അതെ വർഷത്തില് ഒരിക്കല്. ഈ ഒരു വൈശാഖ മാസത്തി മാത്രേ തൊറക്കത്തൊള്ളു. അതിലിത്ര ദിവസം തൊ ട്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളൂ ഇത്ര ദിവസം വരെ സ്ത്രീകൾക്ക് കയറാൻ പറ്റൂ എന്നൊക്കെ ഉണ്ട്. അപ്പെ ഈ വരുന്ന ഇരുപതാം തിയതി വരെ ത്രികൾക്ക് കയറാൻ പറ്റത്തൊള്ളു. പിന്നെ ഒരു മൂന്നാല് ദിവസം കൂടെ പുരുഷൻമാർക്ക് ക കയറാം. അങ്ങനെ ക്കെയുണ്ട്. അതു കഴിഞ്ഞ് അമ്പല അടയ്ക്കും.
ഈ ഞാന് റീൽസിലൊക്കെ കണ്ടാരുന്നു ഇങ്ങനെ കല്ല് ഒരയ്ക്കുമ്പം ചന്ദനം കിട്ടുന്നൊക്കെ. അങ്ങനെ ഒക്കെ പോയി കല്ല് ഒരച്ച് നോ
ഒരച്ചു നോക്കിയോ?
ആ അങ്ങനെ കിട്ടും കേട്ടോ. കാരണം നമ്മള് ആ അമ്പലത്തിൽ കേറുന്നതിനു മുന്നേ അവിടൊരു ഇതുണ്ട്. ഒരു ഒരു പുഴപോലെ എന്ന് ആ വെള്ള വെളളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിനകത്ത് നിറച്ച് വെള്ളത്തി നെറെ- ച്ച് കല്ലുകള് കിടപ്പുണ്ട്. പല കളറിലെ. കറുപ്പ്, പച്ച, വെളള, ചുവപ്പ് അങ്ങനെ പല കളറിലെ കല്ലുണ്ട് അപ്പൊ നമ്മള് ഏ ന്തെങ്കിലു ഒരു രണ്ട് കല്ല് എടുക്കുക. രണ്ടും കൂടെ ഒരയ്ക്ക. ഒരച്ച് ച്ച് ഒരച്ച് ച്ച് അതിനകത്തു നിന്ന് കിട്ടുന്നത് നമ്മുടെ നെറ്റിയില് പുരട്ടണം. പച്ച കളറ് കി ട്ടും. ഭസ്മം കിട്ടും. കുങ്കുമത്തിൻ്റെ കളറ് കിട്ടും, കറുത്ത കളറ് കിട്ടും, അങ്ങനൊക്കെ കിട്ടും. എനിക്കെന്തായാലും ഭസ്മായിരുന്നു കിട്ടിയേ. കറക്ട് ഭസ്മമായിരുന്നു ഉണങ്ങിക്കഴിഞ്ഞപ്പോ. അത് ആ ഭഗവാൻ്റെ ഒരു ഇതാണല്ലോ. മഹാദേവൻ്റെ ഒരു ഇതാണല്ലോ ഭസ്മമെന്നു പറയുന്നെ
മഹാദേവൻ്റെ മഹാദേവൻ്റെ ഏതാ. അത് ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ കറുപ്പ് കല്ല് ഒരയ്ക്കുമ്പം ക കറുപ്പ് കിട്ടുന്നെ ഗണപതീടേയാ
ആ ഗണപതീടേ അതെ അതെ കറ്ത്ത ക കളർ കിട്ടും അത് ഗണപതീ ടെയാന്ന്
ഉം അവടെ പ്രതിഷ്ഠ മഹാ മഹാ മഹാദേവനാണോ അവിട്ത്തെ പ്രതിഷ്ഠ
അതെ അതെ മഹാദേവൻ ആന്നാ പറഞ്ഞ് സ്വയന്തുവായിട്ടുള്ളതും ഉണ്ട് അത് കാണാനാണ് തെരക്ക് ഏറ്റവും കൂടുതല്. പിന്നെ യാഗം ലക്ഷ് യാഗം നടന്ന സ്ഥലവുണ്ട്, അതെല്ലാം പഴയൊരു രീതി തന്നെ യാനവിടെ പണ്ട് ഇങ്ങനെയാണോ ആ ഒരു രീതി തെന്നെയാണ് ഇപ്പോഴും അവിടെ കാണാൻ പറ്റുന്നത് പുതിയതായിട്ടൊരു പുതുക്കി പണിഞ്ഞ് അങ്ങനെ മാ റ്റൊന്നുല്ല ആ ഒരു പഴേ രീതി തന്നെ നമുക്ക് അടു ചെല്ലുമ്പോ അറിയാൻ പറ്റും പണ്ടത്തെ ഒരു രീതിഇങ്ങനാണോ ഓല മേഞ്ഞ് ഉള്ള ആ പറഞ്ഞു
അത് മറ്റേ നമ്മുടെ ജ്യോതിർലിംഗം വീ ണതലവ അങ്ങനെ എന്തോ ഇല്ലേ സതി ദേവിയുടെ
ഇതിന്ന് ആ സതീദേവി യേഹ് ഇ അഗ്നിയിൽ ചാടിയില്ല് യതാണ് അവിടെ ആ ചാടി ഈ ആ സ്ഥലാണ് അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പലാണ് അതിനെ പറ്റി റ്റി കു കുറച്ചൂടെ കൂടുതലായി അറിയാൻ പറ്റിയത് പ്പോ ഞാൻ നേരത്തെ വിചാരിച്ച് വെച്ചത് അഗ്നിയിൽ ചാടിയപ്പോ മഹാദേവന്റെ ഹേ ഇങ്ങനെ എടുത്തോണ്ട് പോയി അതീന്ന് ഈ പല ഭാഗങ്ങളായിട്ട് വീണ് ആ അതെ സുട് അ അതെ ചേടിച്ചിട്ട് അതിൽ നിന്ന് വീണ് അതെ അതെ അങ്ങനാണ് വി യാച് പക്ഷെ അവടാണ് യാഗം നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ ചെന്നപ്പോ
ആണല്ലേ യാഗം യാഗം നടന്ന സ്ഥലമാണ്അല്ലെ ദക്ഷന്റെ യാഗം നടന്ന സ്ഥലം ഉം
അതൊരു നല്ല അനുഭവായിരുന്നു ട്ടോ നമ്മള് വെള്ളത്തിനാത്തൂടാണ് നെലത്ത് നിക്ക്ന്നതൊക്കെ വലത്ത് വെക്കുന്നതൊക്കെ വെള്ള അതിനകത്തൂടാണ് പിന്നെ ഞങ്ങള് ചെന്നപ്പോ പ്രദോഷം ആ ഏ ഇതില്ല ഇല്ലായിരുന്നു ത് നൊ ഏ വലത്തില്ലായിരുന്നു കാരണം അവിടെ വെറു ഒ കൊറച്ച് നാളായിരുന്നു ഒരു പി ത്യേക പൂജയാന്ന് ആ പൂജയിൽ പങ്ക് കൊള്ളാൻ പറ്റും അതിനൊരു പേര് പറയും കേട്ടാ അത് ഞാൻ മറന്ന് പോയി ആ പേര് നല്ലൊരിതാണ് നമ്മക്കതിൽ പങ്ക് കൊള്ളാൻ പറ്റി അല്ലാതെ ആ ശ്രീവേദി ഒന്നും ഇല്ലായിരു
ആ ആ അവർ മഹാദേവന്റെ എല്ലാ അമ്പലങ്ങളിലെയും പോലെ തന്നെ ശിവലിംഗവായിരുന്നോ അവിടെ
അതെ അതെ അത് അത് ഭയങ്കര തെരക്കാ നന്മക് അടുത്ത് അടുത്ത് നിന്നാണ് കാണാൻ പറ്റിയെങ്കിലും അതൊരു സു ആയിട്ടുള്ളൊരു രൂപമായിരുന്നെ സാധാ ശിവലിംഗം പോലെ
എങ്ങനെ ഉണ്ടവിടെ പോസറ്റീവ് എനർജി കിട്ടിയോ പോസ
അതെ നമുക്കവിടെ ആ അതെ അവിടെ പോകുമ്പോ തന്നെ ഒരു നല്ലൊരു അന്തരീക്ഷാ ഇവിടുന്ന് ചെന്നപ്പ തന്നെ ഓരോരുത്തര് തെ ഇവിടുന്ന് പോകുന്നെന്ന് അറിഞ്ഞപ്പോ എല്ലാരും തിരക്കാണ് കുഞ്ഞിനെം കൊണ്ട് ബുദ്ധിമുട്ടാണ് ആ ബസ് യാത്ര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു എന്തോരു കുഞ്ഞിനെം കൊണ്ട് നമ്മള് വിചാരിച്ചത്രയും അലച്ചില് തോന്നിയില്ല പിന്നെയും തിരിച്ചു വന്നപ്പോ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ടാണ് ഈ പനിയൊക്കെ ആയി ശരീരം ഒക്കെ ഒരു ക്ഷിണം തോന്നിയത് അവിടുന്നെ വരുന്നെടം വരെ ഒരു കൊഴപ്പോം ഒണ്ടായിരുന്നില്ല നമ്മക്ക് ബുദ്ധി ഒരു ക്ഷിണം ഒന്നു തോന്നിയില്ല അവിടെ ചെന്നപ്പം തന്നെ നമ്മക്കൊരു പോസറ്റീവ് ആ ഒരു എനർജി എന്തോരു പോസറ്റീവ് എനർജി
പിന്നെ ചെല അമ്പലങ്ങ ചെ ചെ ചെല അമ്പലങ്ങളിലൊക്കെ ആണെങ്കില് നമ്മക്ക് നമ്മക്ക് യോഗം ഒണ്ടങ്കിലെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയും നമ്മടെ ശബരിമല ആണെലും ചെല അമ്പലങ്ങൾ ഒണ്ടല്ലോ ഇപ്പം മുകാംബിക ക്ഷേത്രം ആണെങ്കിലും ഒക്കെ അതു
അവിടൊന്ന് പോണന്ന് ആഗ്രഹഠ ഒണ് അതെ അതെ കേട്ടിട്ടുണ്ട് എന്തായാലും അയ് അവിടെ പോകാൻ പറ്റ അതൊരു വല്യ ഭാഗ്യം തോന്നുന്നു മൂകാംബികേല് എനിക്കൊന്ന് പോണോന്ന് ഒണ്ട് പക്ഷേ പറ്റുന്നില്ല അതുപോലെ ആദിയോഗിയിൽ പോണംന്ന് അതെ
സമയം ആവുമ്പഴേ അവിടേക്കെ നമുക്ക് എത്തിപെടാൻ പറ്റുളുന്ന് കേട്ടിട്ടുണ്ട് മൂകാംബികയിൽ കാരണം ഒരു തവണ മൂകാംബികക്ക് പോകാൻ വേണ്ടി ഞാൻ എല്ലാം റെഡി ആക്കി ഇരുന്നിട്ട് ആ പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നിരുന്നു അതായിത് അതായിത് നമ്മൾ പുറപ്പെടുനെന്റെ തലേദിവസം കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസതെക്ക് ഞാൻ പാക്ക് ചെയ്തു പിള്ളെ പാക്ക് ചെയ്തു തലേ ദിവസം കിടന്ന് പിറ്റേ ദിവസം അയ്പത്തേക്ക് എനിക്ക് പിരീഡ്സ്‌ ആയി.
അയ്യോടാ അപ്പ ഡേയ്റ്റ് അറിയത്തില്ലായിരുന്നോ നേരത്തെ?
റ്റ് ഒൾറെ ഡി വന്ന് അത് കഴ്ഞ്ഞി ട്ട് എല്ലാം കഴിഞ്ഞു സമാധാനം ആയി ഇരുന്ന സമയത്ത് വീണ്ടും എനിക്ക് ക്ഷേ നമ്മക്ക് കഴിഞ്ഞു ആ മാസം തന്നെ രണ്ട് വട്ടം വന്ന് മാസം ആഹ് ഒരു മാസം രണ്ട് വട്ടം വന്നു. അപ്പോഴ എനിക്ക് വിശ്വാസം ആയി എനിക്ക് ചെല്ലാൻ ആയിട്ടുള്ള സമയം ആയി. കാണത്തില്ല അതുകൊണ്ടായിരിക്കുന്ന് ഞാൻ ചിന്തിച്ച്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്റെ വീട്ടിലും പറഞ്ഞ് അപ്പ പറഞ്ഞു
അത് സാരവില്ല ഇനി പറ്റും.
അത് നമ്മക്ക് ചെല്ലണ്ട സമയം ആവുമ്പഴേ നമ്മള് ചെല്ലു, ഓട്ടോമാറ്റിക്ക് ആയിട്ട്
അതെ അതെ അതെ അയിനുള്ളൊരു അവ് അവസരം പെട്ടെന്ന് തന്നെ അതിനുള്ളൊരു സ് സാഹചര്യം പെട്ടന്ന് തന്നെ ഉണ്ടാവട്ടെ ദേവിടെ അനുഗ്രഹം ഉണ് ണ്ടാവട്ടെ പെട്ടെന്ന് തന്നെ ഞാനും അത് തന്നെ ആണ് പ് പ്രാർത്ഥിക്കണെ എനിക്കും ഒന്ന് ചെല്ലാണോന്ന് ഭയകര ആഗ്രഹം. ദേവി അനുഗ്രഹിച്ചാൽ നമുക്ക് പെട് പെട്ടന്ന് തന്നെ അല്ല.
ചെല്ലാൻ പറ്റും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഇപ്പം ആഹ് ഞാൻ ആ പുഴ ഉണ്ട് അവിടെ ഇറങ്ങി കുളിക്കാൻ കുളിച്ച് അല്ലെ നമ്മൾ അകത്തോട്ട് കേറുന്നേ അപ്
കുളിക്കുന്നോർക്ക് കുളിക്കാം ആ ഡ്രസ്സ് മാറാൻ സൗകര്യം ഒക് ഒക്കെ ഒണ്ടോ?
നിങ്ങൾ അപ്പം അവിടെ ചെ ന്ന് ബസിൽ ചെന്ന് എറങ്ങിട്ട് എവിടാ സ്റ്റേ ഒണ്ടായിരുന്നോ?
ന്നെ ഞങ്ങൾ എല്ലാടുത്തും കേറി എറങ്ങി അവിടക്കെ റൂം കിട്ടുവോന്നു അറിയാൻ വേണ്ടി എവിടേം റൂമില്ലാ, എല്ലാം ഫുൾ ആയി, നേരത്തേ വന്ന ആൾക്കാര് ആഹ് തലേ ദിവസം അല്ല അയിന് മുന്നേ ഒക്കെ വന്ന് ബു ക്ക് ചെയ്യും തലേ ദിവസം തന്നല്ല അയിന് മുന്നേ കൊറെ ദിവസം മുന്നേ ഒക്കെ വന്ന് ബു കീനവരും ഒണ്ട് അതുകൊണ്ട് റൂം ഒന്നും കിട്ടാനില്ലാതെ ഞങ്ങൾ ഒരു സ്കൂളിന്റെ അടുത്ത് ഓ സ്കൂളിന്റെന്നാ തോന്ന്ന്നൊരു ബാത്രൂം അവിടെ കൊണ്ടുപോയി പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ആർന്നെ ഇതിനുവേണ്ടി ഒക്കെ വൃത്തിയാക്കി ഇട്ടആന്ന് തോന്നു നല്ല ഒരു ഉം സൗകര്യം കിട്ടി അവിടെ നമ്മക് ഡ്രസ്സ്‌ കുളിച് ഡ്രസ്സ്‌ മാറി പിന്നെ അവിടെ വെള്ളത്തി ഞങ്ങൾ എറങ്ങിയില്ലാ ഞങ്ങള് കാലുകഴ്കാനും പിന്നെ ഈ കല്ലൊരക്കാനും മാത്രാ എറങ്ങിയത് അല്ലാതെ കുളിക്കാനോ ഒന്നും ഞങ്ങക്ക് ഇറങ്ങേണ്ടി വന്നി ന്നില്ല ഞങ്ങൾ ഓ നേരത്തെ തന്നെ ബസ് എറങ്ങിയപ്പോ തന്നെ കുളിച്ചോണ്ട് പിന്നെ ഞങ്ങൾ എറങ്ങീല പക്ഷെ വേറെ ആൾക്കാ ആ വേറെ വരുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഇറങ്ങുന്നയൊക്കെ ഒണ്ട് ആ കുളിക്ക് ഭക്ഷണം അമ്പല തീന്നൊണ്ട് പക്ഷെ അത് ഒത്തിരിനേരം ക്യു നിക്കേണ്ടി വരും കുഞ്ഞിനേം കൊണ്ട് അതോണ്ട് ഞങ്ങൾ നിന്നില്ല ഞങ്ങൾ അല്ലാതെ പൊറത്തൂന്നായ്ര്ന്നു കഴിച്ചു രാവിലെ ഞങ്ങൾ കഴിച്ചിട്ടാരുന്ന് ആ ഞങ്ങൾ ബസ് എറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിച്ചിട്ടാര്ന്ന് പോയി ഏഹ് ഞങ്ങള് നേ ആ ബസ് എറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലോട്ടാ വന്നത്. അല്ല ചോ പല്ല് ആ ഞങ്ങൾ കുളിച്ച്, പല്ലൊക്കെ തേച്ച്, കുളിച്ചിട്ട് വന്ന്. ആഹ് അല്ലല്ല ഞങ്ങൾ നേരെ ഇറങ്ങിട്ട് അവിടെ ഭയങ്കര തെരക്കാരുന്നേ അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട ഈ സ്കൂളിലോട്ട് കുളിക്കാൻ പോയത് നേരെ വന്നപ്പോ കുഞ്ഞും ഒണ്ട് കുഞ്ഞിനു എന്തേലും കൊടുക്കണ്ടേ അപ്പൊ തന്നെ നമ്മള് ആ ഒ ഹ തൊഴാൻ കേറണേങ്കിലും തെള്ളൊക്കെആണെങ്കിൽ നമ്മക്ക് അവിടെ നിക്കണങ്കിൽ എന്തേലും കഴിക്കണോന്ന്തോന്നി കുഞ്ഞിനേം കൊണ്ട് അപ്പൊ ഞങ്ങൾ നേരെ കഴിച്ചിട്ടാണ് കുളിക്കാൻപോയത്
നത്തിലുള്ളിലാണോ ഈ വന വനത്തിലുള്ളിലാരുന്നോ
ങ്ങന വനം അങ്ങന വനമൊന്നില്ല കേട്ടോ റോഡ് റോഡ്സൈഡ്ത
റോഡ് സൈഡ്ആരുന്നു അല്ലെ അല്ല ഇങ്ങന കെട്ടിട്ടോണ്ട് അതിങ്ങനാ വർഷത്തിൽ ഒരിക്കലല്ലേ തുറക്കു കുളം അങ്ങനയെന്തെങ്കിലും-
ഇല്ലിഇല്ല അങ്ങനഒന്നില്ല കേട്ട അവിടെയൊള്ളവരൊക്കെ പറയുന്ന ആ- അവിടെയൊള്ള കടകളിലൊക്കെ കേറിയപ്പോ അവർ പറയുന്ന അവർക്ക് ഒരു ഉത്സവാണ് ഈ ഒരു മാസം എന്ന് ഈ വർഷത്തിൽ ഒരിക്കൽ തുറക്കുമ്പോൾ ആകെ അവർക്ക് ഈ ഒരു ഒരുമാസം ഭയങ്കര ഉത്സാവാണ് അവർക്ക്- എന്നുവെച്ചാൽ അവരുടെ കച്ചവടവും കാര്യങ്ങളും ഇവിടുത്തെ ഉത്സ് മാത്രല്ല കച്ചോടൊം കാര്യങ്ങളും നല്ല ഏൻ ചെയ്യും ഇത് അബലം അടച്ചു കയിമ്പോ അവർക്ക് പഴയ രീതി തന്നാവുന്നു ആദ്യം എന്നോട് പറഞ്ഞ് ഞങ്ങൾ കേറിയ കടകളിലൊക്കെ ഒള്ളൊര്-
എന്നാ ശെരി എന്നാ ഞാനെന്നാ നാളെ വിളികാം കേട്ടോ-
ആ ശെരി ശെ
ശെരി ഓക്കെ